ആ എന്തൊക്കെയ വിശേഷം?
നല്ല വിശേഷം ങ്ങനെ പോണ് നോമ്പ് നോറ്റ് കൊഴഞ്ഞിങ്ങനെ കുളിണ്ട് ബാക്കി കുളിച്ചാ പിന്നെ ഒന്ന് ഉസാറായിക്കോളല്ലോ.
ആ അതന്നെ നോ പിന്നെ മോളന്ന്‌ അങ്കലവാടി പോയിനോ?
ആ ഓള് പോയിണ്ട്. ന്ന് കച്ചാറയനീ അപ്പൊന്ന് പോയിണ്. പ്രശ്നോന്നുല്ല പത്ത് അരമണിക് കഴിഞ്ഞാൽ ശരിയാവും പിന്നെ ടീച്ചർ കോ വിഡിയോയിടും.
ഏഹ് ഏഹ് ഏ ഏ ഏ ഏ ഏ അയ്ശരി ഇന്ന്ബടെ പോയിട്ടില്ല. ഇന്ന് ഇവിടെ മുടി വെട്ടാൻ പോയിനെ
ഏ അപ്പൊ ഇന്ന
ണ്ട പിന്നെ മോളു നാത്തൂന്റെ മോളും ഇണ്ട്. പിന്നെ ആ ഓള് പോയി. ഓക്ക് ഇങ്ങനെ വയറ്റന്ന് ചെറുതായിട്ട് പോവണ്ട് എപ്പളെങ്കിലൊക്കെ. ഓള് പോവ്ണ്ട്. ഓള് രണ്ടിസാ ആ ഓള് രണ്ടിസായിട്ട് പോവലില്ല.
ഉം പോവാതെ പിന്നെ പോകുമ്പോ അധികം ഒരു എടങ്ങേറാക്കാരം കുട്ടിയക്ക്.
ആ ഇവൻ ന്നു പോവല് ണ്ടെയ്നു ഓനിപ്പ പ്പ ഇങ്ങനായി പ്പോ ന്ന് നോമ്പു കഞ് കഞ്ഞി ഗ്യാസുമല്. മറ്റേ ഒക്കണ് റെഡിഡിയിനീ ആ എന്തോരു സ്പ് കയിഞ്ഞ് പോയി വൈന്നാരാ വരവുമ്പോതെങ്കിലും ഒ
ആ വരുമ്പോ പിന്നെ ബിസ്കറ്റോ. ചായെ വെള്ളോ ആ അതെ നോമ്പിനാകുമ്പോ അധികം ഒന്നുകൂടി സുഖാണ്. അത് കൊടുക്കല് ഒരു പണിയാണ്. ണ്ടാക്കണേലെറെ പണിയാണ് കൊടുക്കല്.
ആഹ അതന്നെ ഓല് ഇപ്പൊ നല്ല കളിയിലേന് ഇത്ര നേരം, ഇപ്പ ഇങ്ങനെ ഇങ്ങനെ ആഹ് കൊടിക്കാനണ്ടക പലെ വൃത്ത പണി അല്ല വിചാരിച്ചാല് ഒരുങ്ങിയാ പ ഒരുങ്ങാന് ഉണ്ട ഉണ്ടല്ലോ
പള്ളന്റെ ഉള്ളക്ക് ണ്ടായി കിട്ടല്.
ഇതിപ്പോ ഇപ്പൊ വല്ലാതെ ഇപ്പോ രാവിലെ പൊറാട്ട കൊടുതിരുന്നു രാത്രി. അപ്പോ അതാണ് അപ്പ വല്ലാതെ ദോഷക്കെ ചെലപ്പോ പൊന്നു ഇന്ന
ആഹ് അതൊന്നും അയിന് ഒൽക്കൊന്നും പറ്റൂല്ല. ആ വലിയ കുട്ടികളൊക്കെ ഞൻ ഓല് ഉസറായിട്ട് തിന്നോളും.
ല്ലാ കുച്ചുട്ടുണ്ടാണപ്പളാ എന്തായി ഒരു ഉറപ്പ് വാണല്ലോ ഒക്കെ അങ്ങനല്ലേ മണ്ടായാലും ഉറപ്പണ് വെർ വെസ്കി ദോശ ഒക്കെ വേ വേണ്ടുപോകും
ആഹ് അതെ കുട്ട്യാൾക്ക് നല്ലത്. ദോശ പത്തിരി ഒക്കെ എന്നാ പെട്ടെന്ന് ദേഹിച്ചു
അപ്പൊ അതാണ് കൊടുത്ത്. നിപ്പോ ഇണങ്ങിയാ കുട്ടിക്കട്ടല്ല ഞാന അപ്പയി ചീന നഞ്ഞാൽ എല്ലാം ഇണ്ടാവല് കറ്ററി
ആ ദോശല്ലാത്ത ഏത് ഇണ്ടാക്കിയാലും ഓലെ വിഷപ്പ് മാ ഉല ഞൻപ്പന്താ രാവിലെ കുഴപ്പത്തിന് വാണ്ടീട്ട് പുട്ട് ഇട്ടുണ്ടാക്കി കൊടുത്ത് അപ്പൊ ഓൾക്ക് വാണ്ട. ഉം വിഷപ്പ് മാറുല്ല. വലിയോർക്കൊക്കെ ഇഷ്ട്ടാണ്. അപ്പ പഴം ഉണ്ടായിന് അപ്പൊ പിന്നെ പഴം, പുട്ടും തിന്നോളും വിചാരി ന്ന്ട്ട് ഞാനേ നോമ്പോറ്റിട്ടൊള്ളൂ. ബാക്കിയുല്ലൊരുന്നും നോറ്റില്ല.
ഏ ഇവിടെല്ലാരും നോറ്റു. ഓല് ഉസ്താദ് നോൽക്കാൻ പറഞ്ഞു നോക്കട്ടെ
ഉം ഇന്ന് സ്കൂൾ ഉള്ളതോണ്ടേ?
ആഹ് നോൽക്കാൻ പറഞ്ഞിന്. നോറ്റ് പോയിന് ഞാൻ പാ പറഞ്ഞിന് നോൽക്കണ്ടാന്ന്. പറഞ്ഞപ്പോ ഉസ്താദ് നോൽ
നോമ്പ് റമദാനിലാവകുമ്പോ പിന്നെ എല്ലാവാരും നോറ്റോലേ കറ ഇത് പിന്ന എല്ലാരും നോറ്റു
കഴിഞ്ഞ കൊല്ലൊക്കെ ഇവിടെ ഹെൽപി നു ണ്ടായിരുന്നു. നോറ്റോരൊക്കെ.
ആഹ് ചെറിയ ക്ലാസ്സിലൊക്കെ ഒക്കെ നോറ്റ് നോൽക്കും കു കുട്ടികളക്കെ വലിയ ക്ലാസിലൊക്കെ എത്തുമ്പോ അതിനൊക്കെ മാഠിയാ.
മടിയെക്കാരല്ലെ ഏതായും നോറ്റു പോ
അപ്പൊ അവഓള് പറഞ്ഞഞ് ഞാൻ അപ്പൊ ഓള് പറഞ്ഞ ന്നാ അവള് ആദ്യം തന്നെ പറഞ്ഞ ന്നാ വെള്ളി നോക്കാ വെള്ളി സ്കൂളില്ലാത്ത അന്നൊക്കെ നോക്കണ്. അപ്പ അതന നിർബന് ദികണ്ടല്ലോ വിചാരിച്ചു ഞാന്.
ആ
നോമ്പ് നോറ്റില്ലല്ലോ എന്ന് വിചാരിച് തിന്നലൊക്കെ കണക്കന്നെ. ചോറൊന്നും കൊണ്ടോവില്ലല്ലോ.
ഉം ഉം ഉം ഉം
പിന്നെ ഇന്ന് ഓനും അങ്ങന്നെ ഓനും ഇനി നാളെ നോ ഇന്ന് പിന്നെ ഓന് പിന്നെ പണിള്ളോണ്ട് ആഹ് അപ്പൊ നാളെ ഇഞ് വെള്ളി ഒഴിവല്ലേ? ആ ആഹ് വെള്ളി ഒഴിവാ അപ്പൊ നാളെ നാളെ എല്ലാരും നോൽക്കും.
ഉം ഉം ഇവിടെ പിന്നെ ഞങ്ങൾ രണ്ടാ ഞങ്ങൾ രണ്ടാളും നോൽക്കണന്ന് ഞാൻ നോക്കാണെ
ആഹ് ചെറിയത് പിന്നെ പിന്നെ ജലദോഷം മുക്ക് കണ്ണുവേദനെ തുമ്മലോ എന്തൊക്കെയാണ്. ഗുളിക കുടിച്ചണം എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞുങ്ങാണ്ട് അങ്ങനെ നോറ്റില്ല നാളെ നോ ക്കാവു നാളെ നോൽക്കാന്ന്. പറങി പോയി അപ്പൊ ഞാൻ മാത്രേ ഒള്ളൂ. പണിയ എ കൊടുക്കണ പണിയൊക്കെ ഇന്ന് കൊടുത്തന്. ഉം ഉം അതാ പോയിണ്ടവാ.
ഉം അതന്നെ ഇനിയിപ്പോ എന്താ വൈകുന്നേരം. ഇഞ് പ എന്താ അൻക് മക്ക മാത്ര മതിയല്ലല്ലേ?
വൈകുന്നേരം അനിക് മാത്രം. ഉ ഞാൻ ചോ- റോന്നും ഉണ്ടാക്കില്ല. വൈകുന്നേര വേണ്ടേ
ആഹ് ആ ആഹ വൈകുന്നേരം നട്ഞ്ഞി നെയ്ച്ചോറെ എന്താ അങ്ങനെ കൊക്കാ.
നപിനെ പെൽച്ചക്കാപത്തിരി മ
ആഹ് അപ്പൊ തോന ഉണ്ടാക്കണ്ടിവരൊല്ലോ
ആ തോനെ ഒന്നും വേണ്ട എന്നാലും നോമ്പോൽ അ് ആഹ് കൊറച്ച് ചോറ് ഞാൻ ഉച്ചക്ക് ചേ തേങ്ങാ ചോറാക്കി വെച്ചെണ്ട്
ഞാൻ ഉയ്ന്ന് പെല്ച്ചേക്ക് ഉയിന്ന് ദോശ ആക്കാ വിചാരിച്ചു
ക്യാല് രാത്രികത്തൊം പെല്ച്ചക്കത്തോംക്കെ അയ്ല് പിന്നെ പൊറാട്ട വാങ്ങിയാ പിന്നെ നോമ്പ് തുറക്കുമ്പോ അത് തിന്നോളൂം പിന്നെ പത്തിരിയവ്ടെ ബാക്കി ആയിക്കോളൂം അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിണ്ട് എങ്ങനെയാ വുര്ന്നെ അറിയില്ല
കറി ചിക്കൻ വാങ്ങീണോ?
ചിലപ്പം ഇജ്പറ്ഞ്ഞാതിരി വേണ്ട് വറ്റിച്ചും ചെലപ്പം
ക്കൻ വാങ്ങീനോ ചോയ്ക്ക
ഇല്ല ഇന്ന് മീന നാളെ വാങ്ങ വിചാരിച്ചു ഇന്ന് മീൻ കൊണ്ടന്ന് വെച്ചെ ഇണ്ടായ്നി ഇവിടെ മി ന്നലെ കൊണ്ടുവന്നെ മീ മിഞ്ഞാന്ന് കൊണ്ടുവന്ന മീൻ ഇണ്ടായ്ര്നു നല്ല കോരമീൻ ഉണ്ടായിനി ആണല്ലോ ആ മുളക്ഇ ട്ട് വെക്കണം ഇഞ്ഞ് വൈനേരം തേങ്ങരക്കണംഅയ്ക്ക്
ഏ ഏ കറി ആയ്ണോ ഞാന്
കറിയ ആ രാവിലാണ്ട് ആക്കി ഞാന് ന്നാ പുട്ടക്ക് വേണ്ടിയോല്ക്ക് അയ്ക്കും കൂട്ടാം ചോർക്കും ചോ വേം പണി മുറിച്ചപ്പം പിന്നെ വെള്ളത്തി ഇട്ടെച്ചാണ്ട് അത് നന്നാക്കിയപ്പം പിന്നെ ഞാൻ കറിയക്കിവെച്ച് അതിന് വല്യ പണി ഇല്ലല്ലോ
അതെ പിന്നെ
ഏതായാലും ചോറ് വേവോളം അവിടെ നിക്കണം ആ ഗ്യാസ് അടുപ്പത്തി അവിടെക്കെ നന്നാക്കും വേണം അപ്പം പിന്നെ
ആഹ്
ഇഞ്ഞും തേങ്ങാ ഉ കറി ഉണ്ടാവൂല്ലെങ്കിൽ തേങ്ങരച്ച് പാരണം വൈകുന്നേരം
ഉം ഉം ഇന്നോട് ഇപ്പംന്ന് ചീക്കൻ തേങ്ങ വറുത്തരച്ച് വെച്ചാളന്നൊക്കെണ് പറഞ്ഞെ എന്നോട് ചോയി ച്ച അങ്ങനെ വല്ല്യ ഇതൊക്കെ ഇപ്പം എത്താണ്ടാക്കണ്ടെന്നൊക്കെ ചോദിച്ചാ ചിലപ്പോ തെങ്കിലൊക്കെ ഇണ്ട്പറേ ഞാൻ വെറുത തെചോയ്ച്ചതാ പാണിയൊന്നുല്ല അന്ക്ക് വെയ്യങ്കിഞാൻണ്ടാക്കി ആഹ് എന്നാല് കേൾക്കുമ്പോ ഒരു പണിയെയ്ക്കാരം
ആഹ് കേൾക്കുമ്പോ ഒരു പണി എടുക്കുമ്പോ പണിയൊന്നുംല്ല ഞമ്മള് ചോയ്ക്കാതെ ഉണ്ടാക്ക- നമുക്കൊരു പണിയ ഉണ്ടാവും
ണ്ടാവുലലെ
നമുക്ക് ഒരാള് പറഞ്ഞാ അതാണല്ലേ ഈ പറ ഉപദേശം പറ്റാത്തത് ഒരാള് പറയ്ണെ
ഇനിക്ക്പ്പം പ്പോ ഇക്കപ്പം കേട്ടപ്പെ എനിക്ക് വെജെയ് ഞാൻ പറഞ്ഞതേനി ഇൻക്കാവുന്ന് അവരോട് ഞാൻ അരച്ചു തരുന്ന് പിന്നെ ഞാ പിന്നെ പിന്നെകൊറ്ച്ചെയ്ഞ്ഞപ്പംങ്ങനെ ആലോചിച്ചപ്പം എത്താപ്പം തേങ്ങ ലേസം തേങ്ങ ആക്കിയാൽ മതിയല്ലേ ഞാനെന്നെ ചിന്തിച്ച് വടിയേ തോന്ന
ഭയങ്കര ഇൻട്രസ് ടെയ്ക്കാരം ഇണ്ടാക്കാന് ഇണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ ഇത് പറഞ്ഞാ ഇണ്ടാക്കിയ കൊടു കൊടുക്കുമ്പോൾ അത്ര സന്തോഷം.
ആ അതെന്നെ അതെനെ ഒരു ഇതുണ്ടാവും നമ്മക്കൊരു
ആ അത് അതൊരു അത് അത് മനുഷ്യന്റെ സ്വഭ
അതന്നെ. ഏതായാലും പ്പം അങ്ങനൊക്കെ അസറ്ബ്ങ്ക് കൊടുത്തിട്ട് വേണം ആവില്ല. ഉം അതന്നെ.
ഉം കുളി കഴിഞ്ഞോ?
ഇല്ലേ കുളിയൊക്കെ കഴിഞ്ഞില്ലേ അന്ന് ഇപ്പോ ഇങ്ങനെട ആയത് കൊണ്ടാണ് ഒക്കെ. ഇന്നലെ നല്ലോണം തുടച്ചു ഏഹ് ശരി.
ഹ് അങ്ങനെ. ഫോണിമ്മലന്നെനി ഇന്ന് അംഗനവാടി പോയി വന്നാണ്ട്.
ഉം
അപ്പ അങ്ങനെ ആരേം കിട്ടുമ്പോളല്ല ഉള്ളു. അപ്പ ഇങ്ങെ നിർത്തി മതിയാക്കി പോവാ നിക്കെ--നും ഇപ്പളാ മെസ്സേജ് കണ്ടത്.
അല്ല പ്രശ്നം ഇല്ല. ഇനിയിപ്പോത്തെ പണില്ലല്ലോ, ഇനി പോയി ഞാൻ ബാങ്ക്കൊടു ഞാൻ കാത്തിക്ക എന്നാ അതിന് നിസ്കാരം ആ കൂട്ടത്തടെ കഴിഞ്ഞോളൂ. മറ്റേ കുളിച്ചു വന്ന് കടന്നാ പിന്നെ നീച്ചാ മടിയാവും.
അതെ അതന്നെ.
അപ്പൊ ഞാൻ നോമ്പിനൊക്കെ അങ്ങനെ കാട്ടല് നേരത്തെണ്ട് പത്തണിക്കൊക്കെ
കുളി കഴിഞ്ഞീട്ടി ഞാനും അങ്ങനൊക്കെന്നെ ഇച്ച് വേഗ കഴിച്ചോളന്ന് എന്നെന്നെ കുളി അങ്ങനെയല്ല.
ബാക്കിയുള്ള പണിയൊക്കെ കഴിച്ചെക്കും. പിന്നെ കുളിച്ചു വന്നാ ചിലപ്പ ങ്ങനെ ഓതാനൊക്കെ.
ആഞാൻ ഇപ്പോഓതാൻ വേണ്ടി മുസ്ഹഫ് എടുത്തിനു ഓരോരുത്തര് കക്കൂസിൽ പോവലും ഉടനെ എഴുതാൻ പോണ്ടേ. ക്കാന് വിചാരിച്ച്. അപ്പ അപ്പോഴു എങ്കിലു ഉണ്ടാ ഉം.
കുളി മാത്രം ബാക്കി ആക്കിയല്ലേ ഇപ്പ വേറെ പണിയൊന്നും ഇല്ലല്ലോ.
ഉം
പിന്നെപ്പോ വൈകുന്നേരം വേണെങ്കി ഉണ്ടാക്കിയാ മതി നിർബന്ധം ഒറ്റ നിർബന്ധമില്ല പോ ഉം. പിന്നെ നാളെ കഴിച്ചുള്ള. കൊണ്ടാ ഉണ്ടാക്കണമെന്നാരു തോന്നൽ വരുന്നത്. പത്തിരി ആവുമ്പോ പിന്നെ പരി
മതിനിക്ക് പലിസ ഇല്ലെങ്കിലും പലിസ ഇല്ലെങ്കിൽ അനക്ക്എന്തെങ്കില
പ ഞാൻ ഒട്ടും ഉണ്ടാക്കൂല ഇനി കറിയ ഞാൻ ആദ്യ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ കറിയക്കെ ഉണ്ടാക്കലുണ്ടായി വൈകുന്നേം അംഗനവാടി ഇട്ട് പോരുമ്പാ രണ്ട് പൊറോട്ട നാല് പൊറാട്ടേ വാങ്ങി പോരാ. എന്നാ ഇന്നത്തെ കഴിഞ്ഞഞ് എന്നൊക്കെ വിചാരിച്ച് നിക്കേന്ന് പിന്നെ ഞാൻ ആലോചിച്ച്. ഉണ്ടല്ലോ, ഇനിപ്പ ചോറൊക്കെ ആട്ടില് ഒരു സുഖം പത്തിരി ഉണ്ടാക്കണെക്ക.
ആ. തിങ്കളാഴ്ച്ച പോകുമ്പോ പറതൊക്കെട്ട് പോണോ ഒരുങ്ങി പോണോ.
ഉം അങ്ങാടി ക്രോസ് ചെയ്യാണ്ടേ എന്തോര് ഇടങ്ങാറാ. ആ പത്തണിക്കാണെ നിറയെ ആൾക്കാരും ഉണ്ടാവും. വൈകുന്നേരം മൂന്നണിക്ക് പിന്നെ അങ്ങനെ ആളൊന്നും ഉണ്ടാവില്ല. കടയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ.
പണിയാണല്ലേ വൈകുന്നേരം ഒരു പണിയാല്ലെ ഓല് പറഞ്ഞേക്കുന്നത് ഒരു പണിയാണല്ലര വൈകുന്നേരം ഉച്ച നേരത്തൊക്കെ
ആഹ മൂന്നണി മൂന്നേ കാലൊക്കെ ആയിട്ട് പോയാ മതി
ഉ ഉം ഉം ഉ എന്നാല പോയി കഴിഞ്ഞു വിടത്ത സുഖാണ്
പോവാനും വരില്ല ഒക്കെ പിന്നെ അരമണിക്കൂർ കൊണ്ട് പോയി വരും ആ അത്ര അത്ര ദൂരൊക്കെ ഉള്ളു
ഏ
പോല വല ഒമ്പ ഒമ്പതരക്കൊയിട്ടാ കുളിച്ചാൻ തന്നെ ഉറങ്ങിയല് കുളിച്ചലും മാറ്റലും പോവലും ഒക്കെ കഴിഞ്ഞ പത്തണി പത്തേ ആഹ
അവിടെ പത്തണി ആക്കുംമ്പതി എത്തണം നിർബന്ധ ഉണ്ടോ
പത്തേകാലൊക്കെ ആകുമ്പോത്തന് ആ കുളിച്ചാ പോലന്നു
ആ പിന്നെ എന്നാ ആയിക്കോട്ടന്നാ പിന്നെ വിളിക്കാം
ഇനി പിന്നെ വിളിക്കാം